ഹലോ ആ കേക്കണി ല്ലേ
ആ കേൾക്കാം കേൾക്കാം
ആ ആ ഇവിടൊക്കെ വിശേഷം
സുഖമായിട്ടി ഇരിക്കണു
പിള്ളാര്‌ ക്ലാസ്സിൽ പോയാ
ആ ക്ലാസ്സി പോയി ഓള് മൂന്നേര മൂന്നേ നാല്പ്പത ആകുമ്പോ വരും
ആ വരാറായല്ലോ
ആ വണ്ടിൽ ഇവിടൊയിരുന്നു
ഇപ്പൊ സ്നാക്സ് ഒക്കെ ഇണ്ടാക്കാണോ
അല്ല സ്നാക്സ് ഇന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല
ആ വരുമ്പോ തന്നെ അന്വേഷിക്കില്ലേ ഫുഡ് എന്താണെന്ന്
ആഹ് ഒന്നെങ്കിലും വേണോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനാണോ അല്ലെങ്കിൽ പിന്നെ കൊറച്ച നേരം ഇ ങ്ങനെ നല്ല മഴ ഉണ്ട് ഇപ്പൊ
മ് മ് മ്
അല്ലെങ്കിൽ നീ മുട്ടായിയോ എന്തെങ്കിലൊക്കെ ഒരു സർപ്രൈസ ആയിട്ട് ഇങ്ങനെ കൊടുക്കണം
ഹ ഹ സർപ്രൈസ് ഇഷ്ടപ്പെട്ട ആള്
ആ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണും അ അതിലൂടെ കുട്ടികളെ ഇ ങ്ങെ സപ്പോ ഒക്കെ ഉണ്ടാക്ക
ഓ അതാണല്ലേ ഇപ്പൊ കൊറെ വീഡിയോസ് ഇപ്പൊ യൂടബ യ്യൂബിലൊക്കെ സ്കൂളൊക്കെ തുറക്കാറായപ്പോപിള്ളേ പുതിയ ബാഗിന്റെയും കൊടയുടെക്കെഓരോ റിവ്യൂ ചെയ്യുന്നതും ഒക്കെ കണ്ടില്ലേ
അതൊക്കെ അ ങ്ങനെയാണ് അതേ കൊടയൊക്കെ ബേഗൊക്കെ വാങ്ങാൻ പോയപ്പോ വീഡിയോസ് കാണുന്ന അതേമാതിരി പിന്നെ വാങ്ങണം പിന്നെ ലഞ്ച് ഒക്കെ ആക്കുമ്പോ അതേ മതിയാക്കണം അങ്ങനത്തെക്കെരി ഇതാ ഇതിന്റ വീഡിയോ എടുക്കണോ
അതെ കുറെേ പിള്ളേരി ഇപ്പോ അങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വാശി പിടിക്കാൻ തുടങ്ങി അതൊക്കെ ചില മാതാപിതാക്കൾ അതൊക്കെവല്യ പരാതിയൊക്കെ ആയിട്ട് കൊടുത്തർന്നു
ആആ ഞാന അങ്ങനെ അല്ലാതൊന്നുംഇണ്ടാക്കി കൊ ടുക്കൂല നമ്മളോട് കഴണതൊക്കെ ഇണ്ടാക്കി കൊ ടുക്കും അല്ലെങ്ക കുറച്ച നേരം ക കരേട്ട അയച്ചക്കും കുറച്ച നേരം കഴിഞ്ഞൽഞ്ഞങ്ങെ മതിയ ക്കും
അപ്പൊ വാശി പിടച്ച്കരയി ല്ലേ ആള്
ആ ആ പിനെ നിർത്തു നമ്മള് ചെയേണില്ലാന്ന്റിഞ്ഞാ പിന്നെ നിർത്തു പിന്നെ നമ്മ
അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞ് നിർത്ത അല്ലെ
ആ ഇവിടെ വീട്ടിലുള്ള സാധനൊക്കെ ആണെങ്കിൽ സാധനം റെഡിയ ആാക്കി എടുക്കും
മ് മ്
പിന്നെന്താ ചായ എന്റെ എ പണിയൊക്കെ കഴിഞ്ഞ് ഓള് കാത്ത്കുത്തി ഇരിക്കക് അ പ്പോ ഫോ നോക്കി കുത്തിരി ക്ക
ആഹ് ആഹ് ആഹ് ഇവിടെ ചായ കുടിയൊന്നും ആയിട്ടില്ല
ആഹ് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടോ വൈകുന്നേരം ഉണ്ടാക്കേണ്ടോ
ഇല്ല എന്തെങ്കിലും കടയിൽന്നൊക്കെ മേടിച്ച സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതൊക്കെ എന്തെങ്കിലും
ഉം പിന്നെ എന്താ ഫുഡ്
ഇന്ന് ഇവിടെ ഫുഡ് ഉം മറ്റേ ചെമ്മീനും തക്കാളിയും കറി വെച്ചത്
ഉം അവിടെ മീന് ഇവിടെക്കെ കിട്ടോ ട്രോളിങ്ങ് ഒക്കെല്ലെപ്പൊ മീനൊക്കെ കിട്ടോയ്ക്കാ
ആ മീന്ന്ച്ചാ ഞങ്ങള് മീനെ വളർത്തണ്ട് ചെറുതായിട്ട് അപ്പൊ ഞങ്ങളതിന്നൊക്കെ തന്നെ ഞങ്ങള് എടുക്കാറ് ഉം
ഏ ചെമ്മീനൊക്കെ വളർത്തുണ്ട്
ഈ വാളയല്ലേ
ആഹ് ആഹ്
അപ്പൊ അത് തന്നെ അതൊക്കെ തന്നെയാണ് വീട്ടിലേക്ക് എടുക്കാറ്
ഏ അതെങ്ങനെ വളർത്തുന്ന എങ്ങനെ എന്തൊക്കെ കെട്ടിയായിട്ട്
ആഹ് അങ്ങനെ ഒരു ചെറിയൊരു ഇത് സെറ്റപ്പ് ഒക്കെ പോലെ കെട്ടിയിട്ട് അതി ഇങ്ങനെ വളർത്തും അതവിടെ തനി കിടന്ന് ഇങ്ങനെ പെട്ടെന്ന് വലുതാവൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് പ്പ്മീന
എന്നിട്ടു നിങ്ങളെയ്നെ പിടിച്ചതാക്കൈ കാരലെ വലൊക്കെട്ടാട്ട്
ആഹ് എന്നിട്ട് അതിനെ ജസ്റ്റ് പിടിച്ചെടുക്കും വലുതൊക്കെ ഒരു സൈസ് ആകുമ്പോ അത് നമ്മള് പിടിച്ചിട്ട് എടുക്കും
പൊറത്താന്ന് ആൾക്കാര് വരേണ്ടോ വാങ്ങാന്
കൊടുത്ത്
കൊടുക്കാറുണ്ട് ഉം എന്തൊക്കെയാണ്
എന്താ
മീൻ കൃഷിയ ചെയ്യല്ലെ
റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കണ സൗണ്ട് എനിക്ക് തന്നെ കേൾക്കാൻ പറ്റും ണ്ട്
ആഹ് ആ ചെലേപ്പം അങ്ങനെ കേക്ക
ആണല്ലേ
അതെ ഉം ആഹ്
വേറെ മീൻ അങ്ങനെ ഇല്ല കരിമീനൊക്കെ ചില സമയത്ത് ഉണ്ടാവും കിട്ടും കിട്ടും
ഉം അങ്ങനെ പുറത്തുന്ന് വാങ്ങിയിട്ട് ഇണ്ടാക്കലാ
അല്ല അതും ഇവിടെ ഉള്ളതാ
ഉം ആദ്യം മുതൽ ഉണ്ടാക്കി ഉണ്ടാക്കി വരുന്നതാ
ആ വളർന്നു വരുന്നതാ
ഉം
അത് അവിടെ തന്നെ കിടന്നിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വലുതാവും അങ്ങനെ എങ്ങനെങ്ങനെ പോ
ഉം ഉ ഞങ്ങളെ എവടെ യൊ ന്നുംഅങ്ങനെ ല്ല ഞ പുറത്തൊന്ന് വാങ്ങ
ആഹ നിങ്ങൾക്ക് അവിടെ നല്ലതൊക്കെ കിട്ടോ
ആ അവടെ ങ്ങടെ എങ്ങനെ അങ്ങാടിയിലാണ് അപ്പം
ആ ഏ ആർക്ക്
മിനെ അങ്ങാടിന്ന് തന്നെ വാങ്ങലാണ് മാർക്കറ്റ് ആയിട്ട്
ആഹ്
പൊറത്തിന്ന് വാങ്ങലെനി
ഉം ഉം ഉം
പിന്നെപ്പോ ഫുട്ബോള്ൻ്റെ സിസണൊക്കല്ലെ ഫുട്ബോൾ ഫുട്ബോളൊക്കെ കാണേണ്ടോ
ഇല്ല
ആ
നിങ്ങള്
എങ്ങനെ കാണ ആദ്യക്ക കണ്ടേ കല്ണം കഴിഞ്ഞ കാണണ്ടായി എല്ലാരും കൂടിട്ട ഇങ്ങനെ കാണണ്ടായി രറേ ഏ
വേൾഡ് കപ്പാ
ആഹ വേൾഡ് കപ്പ് ഇപ്പോല റേസ് ഒ കാണും റീൽസ് ആഹ അത്യ ത്തമാതിരി കാണ്ണാൻ ലതും കിട്ടൂല ഇപ്പോലോ റീൽസ് റീൽസ്ന്നെ കാണണം അങ്ങനെ കാണാ പൂതിയാവും
ആണഹോ ഫോണിലായാലും കാണാലോ
കാണാ നമ്മുക്ക് പിന്ന അയിതിനെണ്ടുള്ള ഒരു പൂതി ഇതോൊന്നും അ എല്ലാരും കൂടി കൂടി കാണുമ്പോഴാണ് ഒരു രസംുണ്ടാവത് ഒറ്റ ക്കായിട്ട് കാണുമ പോരെ ആഹ തറ്റായിട്ട് കാണുമ്പോ തർന്ന
നല്ലതാ പിന്നെ പക്ഷെ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല വീട്ടില് അപ്പനൊെ െ കാണരങ്കിലും പക്ഷെ ഞാനങ്ങനെ കാണാറൊന്നുമില്ല
ഉം ഇപ്പൊ ക്ലാസ് ഇണ്ടാവേണ്ടോ
ഇന്നില്ല ക്ലാസ് ഇപ്പന്റെ ക്ലാസ് ഏകദേശം കഴിഞ്ഞിരിക്കാ പക്ഷെ ഇടക്കൊക്കെ പോകേണ്ടി വരും കോളേജില് ഇന്നില്ല എന്തായാലും
എന്ത കുറ അസൈൻമെന്റ്സോ അങ്ങനത്തെൊക്കെ വർക്കൊക്കെ എയ്താൻ ഉണ്ടാവൽ ണ്ടോ
ആഹ് ഞങ്ങൾക്ക് അസൈൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഇപ്പൊ മൂന്ന് സെമ്മ വ അ അങ്ങനെ യൊകെ ആയിരുന്നു പിന്നെ ലാറ്റ് സെമ ഞങ്ങക്ക് മൊത്തം പ്രോജക്റ്റ് ആണ് ക്ഷൊന്നുല്ല പ്രോജക്ട് എന്താണ് നമ്മൾ നമ്മുടെ വർക്ക് എന്താന്ന് വെച്ചാൽ അത് ചെയ്താൽ മാത്രം മതി ചെയ്യ അവസാനം കൊണ്ടേ പരീക്ഷൊന്നുമല്ല അപ്പൊ ഞാൻ ചെയ അതുകൊണ്ടിരുന്ന വർക്ക് ഉണ്ട് അപ്പൊ ആ വർക്ക് എനിക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്യണം അപ്പൊ ഞാൻ വല്ലപ്പോഴൊക്കെ കോളേജിൽ പോകും അങ്ങനെ സ്ഥിരം പോണ്ട
ഉ അനിയത്തി എന്താ എന്തിനാ പ ഠിക്കണ് അനിയത്തി ഉണ്ട്‌ എന്നാല്യ പറഞ്ഞത്
അനിത്തി ർ പഠിത്തൊക്കെ കഴിഞ്ഞു അവളും ഇപ്പൊ ജോലിക്ക് കയറാൻ വേണ്ടി നോക്കുന്നു
നിങ്ങളോട് പി ജിക്ക് കഴിഞ്ഞതാ
പി ജി അല്ല ഉള്ളൂ അവളൊരു ഡിപ്ലോമ കോഴ്സ ചെയ്തരുന്ന അപ്പൊ അതിനന് വേണ്ടിയുള്ള ഒരു ജോലി ക്കെ നോക്ക ഇപ്പൊ ജോലിക്ക് പല സ്ഥലത്ത് കേറി പിന്നെ ട്രെയിനിങ് പിീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾ ഇറങ്ങി ഇപ്പൊ പെർമനന്റ് ആയിട്ടൊരു സ്ഥലത്ത് കയറാൻ വേണ്ടി നോക്കണം
ആഹ ഇപ്പ നിങ്ങളെ പി ജിയിലൊക്കെ ഇന്റേൺഷിപ്പ് ഉണ്ടോ ഡിഗ്രക്ക്ൊ ഇപ്പ ഇന്റേൺഷിപ്പ് ഒക്കെ തുടങ്ങിണ് ന്ന് പറഞ്ഞു ക്കേറ്റ് ല്ലേ
ആഹ ഇണ്ട്ണ്ട് ഇണ്ട്ണ്ട്
പോയിന്ു
ആ ഞാൻ എനിക്ക് പി ജി ഇന്റേൺഷിപ്പ് ഞാൻ പോയത് ചെന്നൈയിലാണ്
ആഹ
ഒരു മാസത്തെ ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു
എന്ത കമ്പനയിലൊക്കെണ
കമ്പനിയല്ല ഞാൻ പഠിക്കണ കോഴ്സ് പറയുമ്പോപ്പോ കടലിനെ സംബന്ധിച്ച പഠിക്കണെ
ആഹ് ആഹ്
സംബന്ധിച്ചുള്ള കുറച്ച് വർക്കൊക്കെയാണ് എനിക്ക് ഇന്റേൺഷിപ്പിന് കിട്ടിയത് ഇപ്പൊ അവടെ കുറ്റികളൊക്കെ അറിയില്ലേ?
ആഹ് ആഹ്
ഉം അതിനെ കുറിച്ചാണ് ഞാൻ ഇന്റേൺഷിപ്പിന് പഠിച്ചത്
ഉം അവിടെ അലും കുറച്ച് മീനുകളെ കുറിച്ചൊക്കെ പറ പഠിച്ചണ്ടാവൂല്ലേ
ആ മീനുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അധികം പഠിച്ചിട്ടില്ല പക്ഷെ ഏ എന്താ പറയാ അതുണ്ട്
ആഹ്
അങ്ങനെ ഡിഗ്രിക്കർക്കും ഇപ്പ ഇന്റേൺഷിപ്പ് ഉണ്ടല്ലേ
ഇഷിപ്പ് ഇണ്ട് പറഞ്ഞിട്ട് ഇന്റെ ഇന്റെ നാത്തൂവിനെ ഇ് അങ്ങനെ പഠിക്കുന്നുണ്ട് ഡിഗ്രി ആയിട്ട്
ഓ ഓ
ആഹ് അപ്പൊ ഓള് പറയ ഇന്റൺഷിപപ്പ് ഇണ്ട് എന്നൊക്കെ പറയാ
ആഹ ആഹ് അങ്ങനെ
ഞാന ഇങ്ങനെ ഞാന് വി ച്ച് സി പഠിച്ചിത് അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇന്റേൺഷിപ്പ് രണ്ടു വർഷം അങ്ങനെ പോയിനേ
എവിടെ
അവിടെ അവിടെ ഞങ്ങൻ പഠിച്ചത് ബാങ്ക് ബാങ്ക്ആയി ബന്ധപ്പെട്ടത് ഇനിപ്പോ ബാങ്കക്ക് ര രണ്ടു മാസം ആ അങ്ങനെ പോയിനി അപ്പൊ ഇന്റേൺഷിപ്പ് അങ്ങനെ പോകുമ്പോ ഇഷ്ടാണ്. ട്രെയിനിങ്ങതക്കെ ക്ലാസ്സ് ആയിട്ട് പോകുമ്പോഴൊക്കെ
ഇനി അപ്പോ ജോലിക്ക് എന്നാ കേയറാൻ പറ്റാ
കയറയച്ച ഞാനീ മോള ഇണ്ടായോണ്ടേ ആ ഓള ഇണ്ടായൊണ്ടൊക്കെ ഇങ്ങനെ മാറി മാറിനിക്കയാണ്.... കല്യാണം കഴിണിന് മുന്നേ ഒരു ഒരു വർഷം പോയിനി കമ്പ്യൂട്ടറിന്റേതായിട്ട് ഞാൻ ഡി സി എ കഴിഞ്ഞതേനി
ആഹ ആഹ് ആഹ്
മോൾ ഇണ്ടായൊണ്ട് ഓൾ പോയിന്ന് റെഡി ആണം ഒരു ഒരു അഞ്ചാറ്മാസൊക്കെ കയ്യട്ടെ വിചാരിച്ചിരിക്ക.
ഓ അഞ്ചാറു മാസം കഴന്ന് പറരുമ്പോ ഇപ്പൊ അവള് എൽ കെജിയോ.....
ആഹ് എൽ കെ ജി ഇപ്പ പോയിത് റെഡി ആവണള്ളു സ്വന്തായിട്ടൊക്കന്ന് ഒരുങ്ങി ആഹ് ആഹ് ആഹ്.
ജോലിക്ക് പോയാലും ആ ഇപ്പ സമയം മാനേജ് ചെയ്യാൻ പറ്റൂലേ......
സമ ആഹ സമയം അതിവിടെ ഒറ്റ ഓരി കിട്ടണം വീടിന്റെ അടുത്തില്ല അങ്ങനെയൊക്കെ വാവണം
ആഹ് വീടിനടുത്ത് എത്തും വേണം പോയി വരാനൊക്കെ ഉള്ള സമയം നോക്കണം ല്ലേ...... വിട്ടുവരികപ്പ നോക്ക് ശ്രമിച്ച നോക്ക്
ആഹ് നി പിന്നെ ഇ ഇ ബാക്കി പോവാ വർക്കിന് ഇതൊക്കെ വേറെ എന്തെങ്കിലും കോയിസോ എന്തെങ്കിലും നോക്കണ്ടോ
ഇല്ല ഇനി കോഴ്സ് ഒന്നും നോക്കണില്ല കാരണം പഠിച്ച പഠിച്ച കഴിഞ്ഞു ഇനി പഠിക്കാനില്ല അപ്പൊ ഇനി ജോലി
ആഹ് വീട്ടിൽ ആഹ് വീട്ടിലെ എന്താ പറ്റിയക്കെ ഇണ്ടാവ എന്താ വളർത്തുന്ന പട്ടിയാ
ആഹ് അത് ഇവിടെ വളർത്..... അത്ര ചെറുതാ അയിന്റെ പേര് ചാക്കോ
ആ ങ്ങനെ കാണാം അവരുടുത്തേും വളത്തണ വീഡിയോസ് ഒക്കെ കാണാം എല്ലാം ഇഷ്ടല്ലേ..... തെ നമ്മളോടെല്ലാം മെനിങ്ങു ല്ലേ......
ആ കൊഴപ്പൊല്ല കൊറച്ചുടി വലുതാകുമ്പോഴേും കൊറച്ചൂടി എണക്കൊക്കെ വരുള്ളൂ ഇപ്പൊ അങ്ങനെ ണക്കം വിളിച്ചാലൊക്കെ വരും വിളി ച്ചലൊക്കെ വരും അങ്ങനെയൊക്കെ
ആ ഞാനിങ്ങനെ ങ്ങനെ അടുത്ത്ന്ന അങ്ങനെ കണ്ടില്ലല്ലാരങ്ങനെ വാങ്ങ ആ ആ ന്നാ ശരി എന്നാ പിന്നെ വിളിക്കന്ന ആ അ സമയായിന്
മ് ശരിയെന്നാ
ആ ശരി